ത്താനം സ്
നല്ല സുഖം?
എവിടെള്ളത് വീട്ടിലാണോ? എന്താ ഇ ന്റെ വർത്താനം സുഖാണ്. എവിടെ വീട്ടിലാ എന്താ പരിപാടി ഇന്ന് ചൊവ്വാഴ്ചൊ ക്കെ ആയിട്ട്
ചൊവ്വാഴ്ച ആയിട്ട് ഒന്നുംല്ല ഇന്ന് ഫ്രീ ആണ്. അപ്പം അപ്പ ഒന്ന് വിളിച്ചു നോക്കിയതാണ്.
ഓ ഞാനിപ്പോ പൊറത്തിക്കിങ്ങനെ ഇറങ്ങിയതാണ് ഞമ്മള് ഞാനും എന്റെ കു കൂട്ടുകാരൊക്കൊണ്ട് അപ്പോ അവരുടെകൂടെ ഇങ്ങനെ പൊറത്തിറങ്ങിയതാ.
കൂട്ടുകാരൊക്കെ എവിടെ
കൂട്ടുകാരിതാ രണ്ടാളപ്പുറത്ത് ഓല് കൊറച്ചാൾക്കാരിങ്ങനെ സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഞങ്ങളുകൊറച്ചാൾക്കാരിവിടെ ചായകുടിക്കാൻ ഇറങ്ങിയതാണ്.
സിഗരറ്റ് വലിക്കണത് നല്ലതല്ലല്ലോ
അതെ അതെ നമ്മളൊരു ഇപ്പോ പുതിയ ആഭ്യന്തരമന്ത്രിന്റെ കീഴിൽ ലഹരിവിമുക്ത കേരളം അല്ലങ്കി ഓ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പദ്ധതി വന്നതുതന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാവിയെ നി നിയന്ത്രിക്കുന്ന ഒരു കാര്യാണ്.
അതെ കൂട്ടുകാരോട് കൂട്ടുകാരോട് അതുപോലത്തുള്ള ഉപയോഗങ്ങളൊക്കെ നിർത്താൻ പറ.
അതെ നമ്മള് നിരന്തരം പറയുന്നുണ്ട് നമ്മളിനി ഇന്നുകൂടെ ഇന്നല്ലെങ്കി ഈ ഒരാഴ്ചന്റേയുള്ളിലിവര് നിയന്ത്രിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മള് തുടരെ തുടരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കാണ്. ദൈനംദിനം ഓരോ ദി ഓരോ പാക്ക് വലിച്ചിരുന്നത് നമ്മളിപ്പോ ഒരു ഡേ ഓരോ ദിവസം ഓരോന്നാക്കി വലി ക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊറച്ചിട്ടുണ്ട്. അങ്ങനെ കൊറച്ച് കൊറച്ച് ക്രമേണ കൊറക്കാനേ നമ്മുക്ക് കയിയൊള്ളൂ. ഈ പ്രത്യേകിച്ച് ഇ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വി വിഷയത്തില്.
കൂട്ടുകാരോട് പ്രത്യേകിച്ച് പറയണം ലഹരി വല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാന്ന് പറയണം.
അതെ അതെ പിന്നെ നമ്മളെ എന്താനിങ്ങളുടെ അഭിപ്രായം നമ്മടെ ആഭ്യന്തരമന്ത്രിയുടെ ഓപ്പറേഷൻ തുഫാന്നുള്ള വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ
അതൊക്കെ നല്ല അഭിപ്രായാണ്.
അത് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടോ അതോ
കൂട്ടുകാർക്ക് സിഗരറ്റ് മാത്രം തന്നെയൊള്ളു ഉപയോഗം
അതുതന്നെ നമ്മള് അത്ര കൈവിട്ട ഉപയോഗം നമ്മള് സമ്മതിക്കാറില്ല. നമ്മുടെ രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിലും ഇല്ലില്ലാ ലഹരി വസ്തുക്കളെ ഉപയോഗം നമ്മുടെ ഇടയിലില്ല.
ഇല്ലല്ലോ.
എല്ലാം
എന്തെങ്കിലും കൂട്ടുകാർ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കച്ചറകൾ ഉണ്ടാക്കലുണ്ടോ
ഇല്ല ഇല്ലാ സിഗരറ്റ് അല്ലേ അത് അതിരുകടന്നിട്ടുള്ള മറ്റു ലഹരിപദാർഥങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ്. അതിര് കട കടക്കുന്നത് എനിക്കറിയാം എന്റെ ഒരു അയൽവാസി ഉണ്ട് ഇന്റെ ഒരു അയൽവാസി അവന്. അവന് ഈ ലഹരിപദാർഥം പേര് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ലഹരിപദാർത്ഥം ഉപയോഗിച്ചിട്ട്. അവന്റെ പെങ്ങളെ വരെ കത് കത്തിയിട്ട് കുത്താൻ നോക്കിയ ആളാണ്. അപ്പൊ അത്രത്തോളം കൈവിടുന്നൊരു അവസ്ഥ എന്റെ കൂട്ടുകെട്ടിലില്ല ഇവര് സിഗരറ്റ് മാത്രം ഉപയോഗിക്കുന്നവരാണ് ഇത്. ഈ ഒരാഴ്ചയുടെ ഉള്ളില് നമ്മള് നിർ
എ അത് എങ്ങനെയും നി നിർത്തിക്കാൻനോക്ക് അല്ലാതെ അത് നമുക്കത് ഇങ്ങനെ. മുന്നോട്ടു പോയാല് അവരെ ഭാവി നഷ്ടാവില്ലേ ചെയ്യാ.
അതെയതെ.
അവർ എത്രകാലയി എത്ര കാലായിട്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട്
ഇല്ലല്ല ഇവരിപ്പൊ തുടങ്ങിയിട്ടുള്ളൂ ഇപ്പൊ ഈ കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മള് ഈ യുവത്തെ ഈ നമ്മളീ ഈ സമപ്രായക്കാർക്കിടയിൽ ഒരു ചിന്തേണ്ട് ഞാനിത് ഉപയോഗിച്ചില്ലെങ്കില് ഞാന് ഇവരുടെ ഇടയിൽ വലിയ ആളാവുല്ലല്ലോ ഇത് ഉപയോഗിച്ചില്ലെങ്കില് മോശമല്ലേ എന്നുള്ള ചിന്ത വരുമ്പളാണ് ഇവർക്കത് ഉപയോഗിക്കാൻ തോടങ്ങണത് ചെറിയ കുട്ടികളുവരെ ഇങ്ങനത്തെ ഒരു ചിന്ത വരുമ്പളാണ് വളരെ ഒരു അപകടമായ രീതിയിലേക്ക് നമ്മൾ കേരള
അവ അവര് അവരോട് കാര്യം പറഞ്ഞുമനസ്സിലാക്കി കൊടുക്കണം എപ്പഴായാലും.
ഞാൻ ഞാനിപ്പത് നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വീണ്ടുംവരാണ് ആഭ്യന്തരമന്ത്രിയുടെ ഓ റേഷൻ തൂഫാൻ എന്നുള്ള വിഷയത്തില് എന്റൊരു അഭിപ്രായം പറയുമ്പോ അത് ജനങ്ങളുടെ ഇടയിൽ വളരെ നന്നായി സ്വാധീനി ച്ചിട്ടുണ്ട് ഏ ജനം കാരണമത് ആ കാരണം അടിത്തട്ടിലുള്ള ഇതുപയോഗിക്കുന്ന ജനങ്ങളെ നന്നായിട്ട് ഓരോ ദിവസം. പിടികൂടുന്ന വീടിയോ അല്ലെങ്കിൽ മറ്റുള്ള സ് സമൂമാധ്യങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള. അല്ലെങ്കിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അതൊക്കെ നമ്മൾ കൃത്യമായി കണ്ടതാണ്.
അതെ അതെ ഇപ്പ ചെറി ചെറിയ കുട്ടികൾ കുട്ടികൾ പോലും ഉപയോഗിക്ക.
നമ്മൾ അതിന്റൊരു മറ്റൊരു വശത്തിലേക്ക് നോക്കുമ്പോൾ. ആഭ്യന്തരമന്ത്രിരിക്കോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പോലീസ് ഉന്നത വിദ്യ ഉന്നതകർക്കോ. ഇത് എവിടന്നാണ് വരുന്നത് ഇതെങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത് ജലമാർഗ്ഗമാണോ? വായു മാർഗമാണോ കരമാർഗണോ ട്രെയിൻ മുഖേനയാണോ? എങ്ങനെയാണ് ഇത് എത്തുന്നത് ഇത് ആരാണ് ഇവിടെ കൊടന്ന് വ്യാപകമാ ന്നത് ഇതാരാണ് കുട്ടികളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് അവരെ പിടികൊടുക്കുക അവ പിടികൂടാ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവരെ പിടികൂടാത്ത കാലത്തോളം നമ്മുടെ കേരളത്തി ൽ ഇതിന്റെ ഒരു ഉപയോഗം വളർന്നു കൊണ്ടേ ഇരിക്കാണ് അപ്പ ഞാൻ വിജാ ഞാൻ വിചാരിക്കുന്നത് ഇത് ഈ ഓപ്പറേഷൻ തൂഫാനെന്നുള്ള പദ്ധതി ഒരു അൻപത് ശതമാനം വിജയിച്ചു. ച്ചിട്ടില്ലണ്ടെ വിജയിച്ചിട്ടുണ്ടെങ്കിലും. മറ്റൊരു അൻപത് ശതമാനം പരാജയത്തില പരാജയത്തിലാണ് ഇപ്പ നിലവിലുള്ളത് ഇനി അത് പിടികൂട എന്ന ഒരു വളരെയധികം ഏഹ് ഒരു. വൈകളൊക്കെ നമ്മളുടെ മന്ത്രിമാരും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിലേക്കൊരു വിജയകരമായി അവരെ പിടികൂടിയാൽ മാത്രമേ അത് ഓപ്പറേഷൻ തൂഫാൻ നന്നായി
അതെ ന നമ്മുടെ നാടുകളൊക്കെ ഒരു പ്രയോജനമായി തീരും വേണം.
അതെ ഇനി നമ്മള് കേരളത്തിന്റെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോ കുട്ടികളിലേക്കൊക്കെ. എത്തുന്നത് നമ്മള് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല.
സ്കൂൾ വിടുമ്പോ ചെറിയ ചെറിയ കുട്ടികളെ കയ്യിൽ പോലും ഇ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്
അത ഈ നമ്മള് നേരത്തെ സംസാരിച്ച പോലെ തന്നെ എങ്ങനെയാണ് പോ ചെറിയ കുട്ടികെ കയ്യിലേക്ക് എത്തുന്നത് കാരണം ഇത് രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മെ മുതിർന്ന അധ്യാപകർക്കോ ഇവർ ഒന്നും ഇത് ഇവരൊന്നും ഇത് കണ്ട് പരിചയം ഇല്ല
സ്കൂള പിൻവശത്തായിട്ടും മുൻവശത്തായിട്ടൊക്കെ കുറെ കുറേ കടകള് പെട്ടിക്കടകളൊക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ് ആ അത് മുഖേനെയാണ് കൂടുതൽ ജനങ്ങളിൽ കുട്ടികളിലേക്ക് എ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ഈ കുട്ടികളെ ഇതിൽ നിന്ന് തടയാൻ ഏഹ് ചെറിയ നമ്മളെ രക്ഷിതാക്കൾ നമ്മുടെ പണ്ടത്തെ രക്ഷിതാക്കള് പണ്ട നില നിലവിലുള്ള നമ്മുടെ രക്ഷിതാക്കള് ഇവർക്ക് ഇതൊന്നും ഈ പുതിയ ലഹരി മരു പുതിയ പദാർത്ഥങ്ങളൊന്നും കണ്ട് പരിചയല്ല അവർക്ക് കണ്ട പരി ള്ളത് ഈ വെറ്റില നുറുക്ക അല്ലാ എന്നുണ്ടെങ്കിൽ സിഗരറ്റ് പോലത്തെ പരമ്പരാഗതമായ സാധനകൾ മാത്രമാണ് അവർക്ക് കണ്ടുപരിചയ ഉള്ളത് ഇപ്പോ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് സർക്കാർ കലാലയങ്ങളിൽ പോലും വിദ്യാലയങ്ങളിൽ പോലും ഉള്ള ആഹ് മുതിർന്ന അധ്യാപകര് അവർ ഇതൊന്നും കണ്ട് പരിചയക്കാത്ത ആൾക്കാരാണ് അവർക്കും ഇതേപോലെ വെറ്റില മുറുക്ക് അല്ലെങ്കിൽ പയ പോലത്തെ സിഗററ്റ് കുറ്റി വീടി അതൊക്കെയാണ് അവക്ക് കണ്ട് പരിചയം ഉള്ളത് അപ്പൊ എന്താ വെച്ചാല് കുട്ടി
ഒരു കൂട്ടുകാര ഉപയോഗിക്കുന്നത് കണ്ടത് മറ്റ കൂട്ടുകാര അത് ഉപയോഗിക്കാൻ നോക്കും അത അങ്ങനെയാണ് ഇപ്പത്തെ ചെല എല്ലാവരും ഉപയോഗിക്കണ രീതിയിലേക്ക് എത്തണത്
ആഹ് അതെ അതെ ഇപ്പ നമ്മള് ഞാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവ ഈ നമ്മുടെ കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് അവബോധം കൊടുക്കുകാ എന്നുണ്ടെങ്കില് നമ്മുടെ രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ അധ്യാപകർക്കും ഇത അറിയില്ല ഇത് ലഹരി പദാർത്ഥംമാണെന്നോ ഇവര് ഒരു വെള്ള പൊടി കണ്ടാലും ഇതൊരു കൂവ പൊടിയണെന്നുള്ള ചിന്തിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ രക്ഷിതാക്ക പോയിട്ടുള്ളത്
അതെ അതെ അതെ
അപ്പൊ അതിൽ നിന്ന് കുട്ടികൾക്ക് ഇതിനാബോധം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മള് രക്ഷിതാക്കൾക്ക് ഈ സാധനങ്ങളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം കുട്ടികൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്ക കൊടുക്കണം
രക്ഷിതാക്കൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആത്യം എടുത്ത് കൊടുക്കണം
അതെ അതെ രക്ഷിതാക്കൾക്ക് ആദ്യ ഒരു അവബോധക ക്ലാസ്സ് കൊടുക്കണം കുട്ടികൾ ഈ സ ഈ സാധനങ്ങൾ സ്കൂളിൽ വന്ന് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അധ്യാപകർ പരിചയപ്പെടുത്തി കൊടുക്കണം കുട്ടികളുടെ കയ്യിൽ ഇ ഇനി ഈ സാധനങ്ങൊക്കെ വരുന്നുണ്ട് ഇതെങ്ങനെയാണ് സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് വരുന്നത് ഈ നാല് മതിൽ കെട്ടുകൾ ഈ സ്കൂളിൽ എങ്ങനെയാാണ് ഇത് എത്തുന്നത് എന്നൊക്കെ അധ്യാപകർക്ക് കൃത്യമായ ആവോധനം നമ്മുടെ സർക്കാ ക്കാന്റെ നേതൃത്ത്തിൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ കേന്ദ്രത്തിൽ ഇത് കൊടുത്താല് നമുക്കിത് കുട്ടികള ഇതിൽ നിന്ന് രക്ഷിക്കാനാകുകയുള്ളു അല്ലാ ന്നുണ്ടെങ്കില് നമ്മുടെ കേരളത്തിന്റെ ഭാവി വളരെ നശിച്ച ഭാവി ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് ഉപയോഗിച്ച അതിലുള്ള ഒരു എന്താണ് അവർക്ക് കിട്ടുന്നത് ഒരു രണ്ടു നിമിഷത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു അഞ്ചു നിമിഷത്തേക്കുള്ള എന്ത് മാത്രം ഒരു ആസ്വാദനം മാത്രമാണ്
ചില ചില പെൺകുട്ടികൾ പോലും ഇത് ഉപയോഗിക്കുന്ന മാർഗത്തിലേക്കെ എത്തിയിട്ടുണ്ട്
ഓ വളരെ വേദനാജനകമായ ഒരു അവസ്ഥ യിലേക്ക നമ്മള ഇതൊക്കെ വാർത്തകളൊക്കെ കേൾക്കുന്നത് പത്ര വാർത്താ മാധ്യമങ്ങളിലൂടെൊക്കെ നീലവില്
ഇപ്പ മാധ്യമങ്ങളോടുക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ
അതെ സ്വന്തം കൂടപ്പറപ്പിൽ തിരിച്ചറിയാൻ പോല അറിയാത്ത പോല സ്വന്തം അമ്മയ ആര് അച്ഛനാര് എന്ന് തിരിച്ചറിയാത്ത കൊലത്തിൽ വരെ ലഹരി പദാർത്ഥം ൾ ഉപയോഗിച്ച് അവർക്ക് എതിരെ കത്തി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരെ ആ കേരളത്തിലെ യുവത്വം ആ യുവത്വം മാറി ന്നുള്ളതാണ്
അതെ
അപ്പൊ കുട്ടികൾക്ക് ഇത എങ്ങനെയാണ് എത്തുന്നത് ഇത് ഉപയോഗിച്ചാലുള്ള അവരുടെ ഭാവി എന്താണ് അവരുടെ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ് ഇതിന്റൊക്കെ അനന്തരഫലം എന്താന്നുള്ള കുർത്തികൾ കുട്ടികൾക്ക് കൃത്യമായി അവരെ പറഞ്ഞ് പേടിപ്പിച്ച് മനസ്സിലാക്കി കൊ ണുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പദ്ധതിയോട് കൂടി ഒരു
ഒരു ഒരു പ്രയോജനംല്ല
പിന്നെന്താ വച്ചല് നമ്മുടെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്
ഇപ്പ എന്റെ ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്
ഓ ഇപ്പൊ നമ്മളൊക്കെ പഠിക്ക കാലത്ത് നമക്ക ഇതൊക്കെ ഉപയിക്കുന്നത്ല്ലങ്കിൽ നമുക്കതൊക്കെ കാണുന്നത് ഇത് ഉപയോഗ കാണുന്നവരെ പേടിയായിരുന്നു പക്ഷെ ഇപ്പത്തെ കാലത്ത് കുട്ടികളട് വേറൊരു ചിന്താതിന്താ വച്ചല് ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കി മോശം - - ല്ലേ ഇത് ഉപയോഗിച്ചാലല്ലേ ഒരു ഇന്നൊരു ജനങ്ങളുടെ എടയിൽ
അത എന്റെ കൂട്ടുകാരും ഉപ ഇന്റെ കൂ നിന്റെ കൂട്ടുകാരും ഉപയോഗിക്കണ്ട് അപ്പൊ ഞാനും മോശ ആകുന്നുള്ള രീതിയിലാണ് അവര് ഉപയോഗിച്ചുകോണ്ടിക്കുന്നത്
അതെ അതെ എന്റെ കൂട്ടുകാരടെ ഉപയോക്ക്ക്കുണ്ട് ഞാൻ ഉപയോഗിച്ചില്ലങ്കി മോശം അല്ലെ എന്നുള്ള രീതിയിലേക്ക് കുട്ടികളുടെ ചിന്താഗതി മാറി പോവാണ് അപ്പൊ അതിൽ നിന്നൊക്കെ അ അടയാൻ വേണ്ടിയിട്ട് ആദ്യ നമ്മ നമുക്കറിയാംപ്പോ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാലുമണിവ വരെ ഓരോകുട്ടിയും കലാലയങ്ങളിലണള്ളത് അപ്പൊ അവര് ആ സമയത്ത് പരിചയച്ചെടുക്കേണ്ടത് നമ്മുടെ ഓരോ അധ്യാപകന്റെയും അല്ലെങ്കിൽ നമ്മള് കലാലയങ്ങളിലുള്ള അധ്യാപകരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തവമാണ് അപ്പൊ അവരത് ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാവി നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ അത് നല്ലൊരു ഭാവി നമുക്ക് തുടർത്തി കൊണ്ട് പോകാനും കഴിയൊള്ളൂ എന്നുള്ളതാണ് ക്കറിയാം ഞാനിപ്പോൾ ഞാൻ കേരളത്തിലില്ല കേരളത്തിന് പുറത്താണ് ഇപ്പോൾ നെലവിൽ ആസാമിലാണള്ളത് ഇവിടെ ഒരു കലാലയത്തി അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ് ഒരു നാല് മാസത്തോളായി ഇവിടെ വർ ജോലി ചെയ്യുന്നത്
ആഹ് അവിടെ കൂ അവിടന്ന് കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ട ടീം ഉണ്ടാവും ല്ലേ
ആ ഞാന അതിലേക്കാണ് വരുന്നത് ഇവിടെ ഞാനിപ്പോ ഇന്നലെ രാത്രി ഞാന് എന്റെ ഞാൻ പഠിപ്പിക്കുന്ന പത്താം ക്ലാസ്സില ഒരു വിദ്യാർത്ഥിനിയായി സംസാരിച്ചു അപ്പൊ അവന് അവന് എന്താ വെച്ചാല് അവന് ഓരോ ആഴ്ചയിലും എന്തെങ്കിലും ല ഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടില്ല ന്ന്ണ്ടെങ്കില് ഓൻക്ക്പ്പോ ഒര് വേറൊരു മാനസിക നിലയിലേക്ക് എത്താണ്.
അതെ
അപ്പൊ നമ്മള് അതിന് അവനെ അതിൽ നിന്ന് തടയാ വേണ്ടി ഉപദേശിച്ചാല് അവന് പറയാണ് എന്ത് ഇന്റെ അച്ഛനും അമ്മയും ഈ ഇവടെ ആസാമിലുള്ള സംസ്കാരം എന്താ ച്ചാല് ചെറുപ്രായത്തിൽ തന്നെ താമ്പൂലി അല്ലെങ്കിൽ പാൻ പരാഗ് പോലോത്തെ സാധനങ്ങള് ഉപയോഗിച്ച് അവരെ തൊള്ള ചുവപ്പിക്ക എന്ന്ള്ളാണ് ഇവരുടെ സംസ്കാരം.
അതെ അതെ
അപ്പൊ ഇവര് ഞമ്മള് അവരെ ഉപദേശിക്കാൻ പോയാ അവര് പറയാണെന്ത് ന്റെ അച്ഛനും അമ്മയും പണ്ട് മുതൽ ഇത് ക്ക്ന്ന്ണ്ടല്ലോ ഞാനെന്തിനാണ് ഉപയേ ക്കാതിരിക്കുന്നത് എന്ന രീതിയിലാണ് അവര് സംസാരിക്ക്ന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റകൂടെ ജോലി ചെയ്യുന്ന മലയാളികളല്ലാത്ത മറ്റ് ഇവടത്തെ ആസാമിലുള്ള അധ്യാപകര്ണ്ട്. അപ്പൊ അവരും ഇതുപോലെ കൊർച്ച് സാധനങ്ങള്
ആഹ് അവർക്ക് പ്രയോജനം അ അവർ ക്ലാസ് എട്ത്ത് കൊട്ത്തിട്ട് ത് എങ്ങനെങ്കിലും നിർത്താൻ നോക്കണം.
അതെ പക്ഷെ ഇവര് പറയുന്നത് വച്ചാ നമ്മള് നമ്മള് തിരിച്ച് കെയർത്ത് സംസാരിക്കാണ്. ഇന്റെ കൂടെയുള്ള ഇന്റെ അച്ഛനും അമ്മയും ഉപയോഗിക്ക്ണ്ടല്ലോ അല്ലെങ്കി എന്റെ ജ്യേഷഠ ഉപയോഗിക്ക്ന്ന്ണ്ടല്ലോ?
അവരെ സംസാരം ഇങ്ങനെയാണ് ഇൻക്ക് ഞാൻ ഉപയോഗിക്കുന്നതിന് എന്താ തെറ്റ്
ആഹ് അതെ അതെ അപ്പൊ നമ്മളെ ഈ ലഹരി അല്ലങ്കി ലഹരി വിമുക്ത കേരളം അല്ലെങ്കി നമ്മളെ ഈ ആഭ്യന്തരമന്ത്രിടെ ഓപ്പറേഷൻ തൂഫ് ഇപ്പോ എന്തൊക്കെ നമ്മക്ക് കൂടുതൽ ചർച്ചെയ്യേണ്ട ഒരു വിഷയാണ് മ്മക്ക്
നമ്മളെ ടൈമ് കഴിഞ്ഞിട്ട്ണ്ട്. അപ്പ ഓക്കെ നമുക്ക് അടുത്തതില് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം ഓക്കെ എന്നാ
ആഹ് ഓക്കെ ഓക്കെ നന്ദി